ഹലോ
ന്തൊക്കെയാ വിശേഷങ്ങള്
വിശേഷം ന എങ്ങനെയൊക്കെ പോന്നു അവടോ ആഹ്
ഷം
ആഹ് മഴയൊക്കെ ഉണ്ടോ ചായ കുടിച്ചില്ല കുടിക്കണം. ഞാൻ വൈകിട്ടത്തേക്കുള്ള കറിയൊക്കെ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നുല്ല ചക്ക ചക്ക വറുത്തതുണ്ട് പിന്നെ ഉ് ഉം
ആഹ് അതെ അതെ അവിടെയോ
അപ്പ ചക്രങ്ങൊര അപ്പണ്ടാക്കി വെച്ചിട്ട്
ആഹ് ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനങ്ങളും ആഹ് പിന്നെ ചക്കയുടെ പരിപാടി ആയിരിക്കുവല്ലോ ഉം പിന്നെ ആഹ് എത്ര കുട്ടികളാ
ഒരു മോള്
ആഹ് എനിക്കത ഒരാള്
ആഹ് ആഹ് ഇപ്പൊ എ എൽ കെ ജിയിലാ
ആഹ് ആഹ്
ഇതൊന്നര വയസ്സായ ഒരു മോള് അവിടെങ്ങനെ കാലാവസ്ഥൊക്കെ
ഈ ഇവിടെ ഇപ്പം മഴയാണ മഴയാണ് പക്ഷെ ഭയങ്കര ഇങ്ങനെ മഴയില്ല ചാറ് ചാർ ഇങ്ങനെയ ഉള്ള
ആഹ് ഇവിടെയങ്ങന തന്നെ
ആഹ് അതുകൊണ്ടാണ് ഉള്ള വെള്ളം കൂടെ വറ്റി പോുന്നേ അങ്ങനത്തെ ഒരു ഇതാ നന്നായിട്ട് പെയ്താലേ വല്ല്യ കാര്യള്ളൂ അല്ലെങ്ക പെയ്തങ് മാറുവാണ കുഴപ്പില്ല തുണിയൊക്കെ ഉണങാൻ അതൊണ്ട് ഭയങ്ക പാടാ
ആഹ് അതാണ് പിന്നെ ഡ്രൈ ആക്കി ഇടുന്ന കൊണ്ട് കുറെ സുഖ
ആഹ് അതെ ആ വാഷിംഗ് മെഷീൻ ഉള്ളൊണ്ടല്ലേ ആഹ് ആഹ് ആഹ് ആഹ് കുഞ്ഞിന്റെ എന്നാലും ഒത്തിരി കാണത്തില്ലേ അല്ല കൊച്ചിന്റെ എപ്പഴും യൂറിനൊക്കെ പാറ്റി തണുപ്പും തണു മഴയും കൂടെ ആയ പറയേണ്ട എപ്പോഴും മൂത്രം ഒഴിപ്പ ആയിരിക്കുമല്ലോ
ആഹ് അതെ ഇപ്പൊ എന്ത് ചെയ്യാ ഉം ജോലി ചെയ്യുന്നുണ്ടോ അതോ പഠി ഠിക്കുന്നുണ്ടോ എന്തേങ്കിലും ചെയ്യുന്നുണ്ടോ
ഉണ്ട് ഉണ്ട് ജോലി ചെയ്ന്നുണ്ട് ആഹ്
ഉം എന്ത് ജോലി
ഞാൻ ഫിനാൻസില് ഫിനാൻസ് ഇല്ല ആഹ് അവിടെ ആഹ് അവിടെ ഉം ഞാൻ വന്നിട്ടപ്പ മുട്ടക്കറി വെക്കുവായിരുന്നു വൈകിട്ടത്തേക്ക് അതിന്റെ ആഹ് എന്നിട്ട് വേണം അവളെ പഠിപ്പിക്കണം അപ്പൊ പിന്നെ അങ്ങനെ ഏതൊ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാലോർ പഠിക്കാൻ അങ്ങനെ കുഴപ്പില്ല ഇപ്പം തുടങ്ങിട്ട് അല്ലേ ഉള്ളൂ അതിന്റെ ഒരു ഇതില് ഇരുന്ന് എഴുതിയൊക്കെ ഇരുന്നോളൂ ഉം അങ്ങനെ കൊഴ ആഹ് എൽ കെ ജിയില് അപ്പം ചെറിയ ചെറിയ അക്ഷണങ്ങളൊക്കെല്ല എഴുതിപ്പിക്കത്തുള്ളവര് അന്നേരം പിന്നെ അതിന്റെ അതിൽ ഇരുന്ന് എഴുതികോളും ആഹ് തുടക്കം ആയതൊണ്ട് പിന്നെ ഇന്ന് കൂട്ടുകാരൊക്കെ ആഹ് ഇംഗ്ലീഷാ ഇപ്പൊ കൂട്ടുകാരൊക്കെ ഇന്ന് കുറേ പേര് വന്നിട്ടില്ല പനിയാണേ അവളക്ക് വേറെ മൂന്ന് ഫ്രണ്ട്സ ഉണ്ട് ഭയങ്കര ബെസ്റ്റ ആയിട്ടുള്ള അവര് മൂന്ന് പേര്ന്ന ല്ലായിരുന്നു പനിയായിരുന്നോണ്ടേ പിന്നെ വേറെ ഏതോ കൊച്ചിന്റെ കൂടെ ആഹ് ഇരുന്നേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പരാതി പറച്ചിലായിരുന്നു
പോകാൻ മടി ഉണ്ടോ അതോ പോയിക്കോളോ
പോകുന്നതിന് കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് അവധിയായിരുന്നത് കൊണ്ട് ഏഹ് പോകാനായിട്ട് ചെറുതായിട്ട് മടി കാണിച്ചേ പിന്നെ അങ്ങ് ആഹ് ഞാൻ പറഞ്ഞ അങ്ങനെ കൊണ്ടങ്ങ് വിട്ട് അപ്പൊ പിന്നെ പോയി ആഹ് പിന്നെ ഇങ്ങനെ പോയല്ലേ പറ്റൂ ഫുഡ് ആഹ് നമുക്ക് പതിനൊന്ന് മണിക്കത്തേക്ക് എന്തേങ്കലും സ്നാക്സ് എന്തേലും കൊടുത്ത ത് വിടണം പിന്നെ അതില് നോൺവെജ് ഒന്നും പറ്റത്തില്ല അപ്പം വേറെ പിള്ളോരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ അപ്പൊ അതൊന്നും പറ്റത്തില്ല പിന്നെ ചോറൊക്കെ അവിടെത്തന്നെ ഉണ്ടാവ അവര് വേറെ നമ്മൾ കൊണ്ട കൊടുത്തു വിടാൻ സമ്മതികില്ല അവര് വെക്കുന്ന ആഹ് ഫുഡ് ഒക്കെ മാത്രം ത്രേ കഴിക്കാൻ സമ്മയക്കത്തുള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ഒരു കണക്കിന് അതാ നല്ലത് കാരണം നമ്മളെ വെറൈറ്റി റ്റിസ് ഉണ്ടാക്കുമ്പോ ബാക്കിയുള്ള മക്കൾ ഇല്ലാത്ത മക്കള് അത് നോക്കിയിരിക്കണ്ടേ
അതുകൊണ്ട് അവര് സമ്മതിക്കുകല്ല പിന്നെ ഇവിള് പൊതുവെ രാവിലെ അങ്ങനെ കാപ്പി കഴിക്ക കഴിക്കാറില്ല എന്തേലും ചോറോ അങ്ങനെ എന്തേലു ഒക്കെ കഴിക്കാറേ അന്നേരം പിന്നെ അങ്ങനെ ചോറ് എന്തായാലും കഴിച്ചിട്ട് പിന്നെന്തേലും പിന്നെ ക്രീം ബിസ്‌ക്കറ്റ ഒക്കെ ഇഷ്ട പിന്നെ ഓറിയോടെ ബിസ്ക്കറ്റ് ഇല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് ഇടയ്ക്ക് കൊണ്ടുപോവും പിന്ന അങ്ങനെ പ്രത്യകിച്ച് നിർബന്ധം ഒന്നുല വന്ന് കഴിഞ്ഞ് സ്നാക്സ് എന്തേലും കഴിക്കും ക്കണോന്ന് പിന്നെ ചോറോ എന്തെലുമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കും അന്തൊരു മീൻ വേണം ഇറച്ചി അതൊന്നും വലിയ ഇഷ്ടമല്ല അപ്പൊ മീനൊക്കെ ആണെങ്കി അത് കഴിച്ചോളൂ
ആഹ്
ഉം അങ്ങനെയൊക്കെയ ഇവിടത്തെ കാര്യങ്ങൾ കുഞ്ഞിനെപ്പോ കഴിക്ക കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൻ തുടങ്ങിയോ
ആഹ് കഴിക്കാൻ കൊടുക്കൂം
ആഹആഹ് ആഹ് വാഴ്ക ആണോ അവള്
എങ്ങനെ
വഴക്ക് ഉണ്ടോന്ന്
എങ്ങനെ?
വികൃതിയില്ലേ വികൃതി അലമ്പാണോന്ന് കൊച്ചു ആഹ് ആഹ്
ഇങ്ങള് പറയുന്ന സ്റ്റെക്ക് സ്റ്റെക്കാവുന്നുണ്ട് അതുകൊണ്ടാ
ആണോ ഇവിടെ റേഞ്ചിന് കൊറച്ച് പ്രശ്നോണ്ട് അപ്പം രാത്രിയൊക്കെ ഉറങ്ങിക്കോളൂന്ന്.
ഓ അതൊന്നും കൊഴപ്പല്ല അതൊക്കെ
ആഹ് നന്നായിട്ട് ഉറങ്ങ് ക്കോളൂല്ലേ ചെല പിള്ളേരങ്ങല്ല പകല് മൊത്തോം പകല് മൊത്തമേ
ആഹ്
ആ പിന്നെ ഒറങ്ങിട്ട് രാത്രി ഒണന്ന് കിടക്കുല്ലോ
ഇല്ല ഇവള് ഇടക്കിടക്ക് ഉറങ്ങാ ചെയ്യാ.
ആണല്ലേ ആഹ് ആഹ്
ആഹ് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാ ഒരൊറക്ക് പിന്നെ അത് കഴി ഞ്ഞ് എണീച്ച് ഫുടൊക്കെ കഴിച്ച്
ആഹ്
പിന്നെ ഒരു വൈന്നേരം ഈ ഒരു സമയൊക്കെ ആകുമ്പോക്കിനും ഒറങ്ങിണീ
ഉറങ്ങി എണീക്കും ആഹ് ആഹ് ആഹ് ആ ആ
ട്ടര ഒക്കെ ആകുമ്പോൾ ഒറക്കും എട്ടരക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ ട്ട് അങ്ങനെ ഉറക്കും
ആഹ് ആ വീട്ടിൽ ആരൊക്കുണ്ട്?
വീട്ടില് ഇവിടെ എന്റെ ഹസിന്റെ വീട്ടില് ഉമ്മാ ഉ പ്പ, ഞങ്ങൾ പിന്നെ ഏട്ടൻ, വൈഫ്, അനിയന്, വൈഫ്
ഓ ഇത്രേം പേരുണ്ടല്ലേ ആഹ് ഹാ ഹാ ആഹ് ഹാ ഹാ എല്ലാരും കൂടെ ഒരുമിച്ചാ?
ആഹ് എല്ലാരും കൂടെ ഒരുമിച്ചാ
ആഹ് ആഹ് ഹാ ഹാ
മാറി താമസിക്കണംന്നിള്ള ഇതിലാണ് പക്ഷെ ഇപ്പ പ്പ തന്നെ വേണ്ടന്നാണ് ആ ഒരു ഇതി ഇങ്ങളോ ഇങ്ങളെ പുരേല് ആരൊക്ക്യ?
എന്റെ എനിക്കൊരു ബ്രദറാള്ളത് പിന്നെ അച്ഛനില്ല അമ്മേം, വല്ല്യമ്മേം ഏഹ് അമ്മയുണ്ട്. ഏ പിന്നെ ഹസ്ബൻഡിന്റെ അവിടെ പെങ്ങളുണ്ടായിരുന്നു ആൾടെ കല്യാണം കഴിഞ്ഞു.
ആഹ് ആഹ്.
ആഹ് അവിടേം അച്ഛനില്ല രണ്ടെടുത്തും ഉം. അങ്ങനെയൊക്കെ ഉം പിന്നെ ച മാങ്ങടെക്കെ ഇത് കഴിഞ്ഞോ?
മാങ്ങാ ഇപ്പൊ ഉപ്പ അങ്ങനെ കടേപോയി വരുമ്പോങ്ങനെ വ വേടിക്കും
ആഹ്
അല്ലാണ്ട് ഇവിടൊക്കെ കയിഞ്ഞ്
കഴിഞ്ഞേല്ലേ ആഹ് ഇവിടെ അതെ കടേന്ന് മേടിക്കലാ ആയില്ല മോശരി ആഹ്
നല്ല കൊറേ കിട്ടു.
ആഹ് ആഹ് ഹാ
അപ്പൊ കയിഞ്ഞാ സീസൺ കയിഞ്ഞ്
ആണോ ആഹ് ആഹ് ഹാ ഇവിടെ അതെ ഇവിടെന്നിട്ട് കടേന്നാ മേടിക്കുന്നത്
ഉം പിന്നിപ്പൊ ബട്ടറ് ആഹ് ആഹ്
കൊച്ചിന് ഭയങ്കര ഇഷ്ടായോണ്ട് പിന്ന കടേന്ന് മേടിച്ച് അധികങ്ങന കൊടുക്കാപറ്റത്തില്ലല്ലോ
ആഹ്
ഉം അതുകൊണ്ട് പിന്നെ ഏഹ് അങ്ങനെ എപ്പോഴും മേടിക്കലില്ല
ഇവിടെ എപ്പഴും വ വേണം മാങ്ങ മാങ്ങ വാണം ഉപ്പാക്ക് വാണം എപ്പോഴും
ആഹ് ഇവിടെ നമ്മടെ എന്റെ വി ഇവിടെ അത്യാവശ്യണ്ടായിരുന്നേ അവിടെ ഹസ് അവിടെ അധികം കോറവാ പിന്നെ അങ്ങനെ അന്നേരൊക്കെ മേടിക്കലായിരുന്നു കൂടുതലും ആഹ് ന്നി ന്നിട്ട് മേടിച്ചിട്ട് ഇതാക്കു ആയിരുന്നു ആഹ് പിന്നെ പിന്നെ ഈ കടേന്ന് ക്കുന്നത് മൊത്തൊ അയിന്റെ തൊലി കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര കയ്പല്ലേ ആഹ് ആഹ് പശെ അത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചാലും കെറേ നേരം കഴിമ്പോ വേറെരു സ്മെല്ലാവും
ആഹ് ഇത് വിടെ അരിഞ്ഞു വെക്കാൻ പറ്റുല ഇവിടെ കൊറെ ആൾക്കാര്ള്ളോണ്ട് അരിയുന്നതു കാണാം കഴിയുന്നതു കാണാം
ആഹ് പെട്ടത് പെട്ടെന്ന് തീരു അല്ലേ
ഓരോരുത്തര് ഓരോന്ന് എടുത്താ പോരെ
അതെ അതെ ഉം അതെ അപ്പൊ ഒരു കിലോ മേടിച്ചാ ഒന്നും കാണത്തില്ലല്ലോ ഒരാ ഓന്നൊന്ന് ടേസ്റ്റയ്ത് നോക്കാ മാത്രല്ലേ കാണത്തുള്ളു
ഇവിടെ മാങ്ങ ഒഴിഞ്ഞ നേരല്ല കൊറെ കൊണ്ടരും
വെ അപ്പൊ അവിടെ എന്ത വെല കെറവുണ്ടോ
എന്നവെച്ച എത്ര വെലയാണെങ്കിലും ഇവിടത്തെ ഉപ്പാക്ക് മാങ്ങ വേണം
ആഹ് അതാണ്
ഇവിടെ ഇണ്ടായ ടൈമില് വാങ്ങണ്ടില്ലേയ്‌രുന്നു
ആഹ് ആഹ്
ഇപ്പൊല്ലാത്തോണ്ട് അങ്ങനെ കടേന്ന് വേടിക്കും
മേടിക്കുല്ലേ ആഹ് ആഹ്
ഉം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താ
വേറെന്തൊക്കെയാ
വേറെ എന്താ ഇങ്ങനെയൊക്കെ പോവുന്നു ഏഹ് മഴ ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ ആയാണ്ടൊരു ചെറിയ
ആഹ് കൃഷിയൊക്കെ ഇണ്ടോ നിങ്ങളാടെ
കൃഷി നമുക്കവിടെ ഏലള്ളത്
ആഹ്
ഉം ഏലവാ കൂടുതലായിട്ട് ആഹ് നമക്ക് ആഹ് സ്വന്തായിട്ടുള്ള താ തണ്ത്തിരിക്കാ ചൂടാ ആഹ് സ്വന്തായിട്ടുള്ള ഇതാ
വേറെ പച്ചക്കറികളൊന്നും ഉണ്ടാക്കില്ല പച്ചക്കറികളൊന്നും ഉണ്ട
പച്ചക്കറിൽ അങ്ങനെ മറ്റേ മുളക് അങ്ങനത്തെ സംഭ പയർക്കെ ഉണ്ട്. എന്നാലും ആഹ് പിന്നെ കൂടുതൽ ഏലം, കാപ്പി, കുരുമുളക് അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ ഉള്ളേ.
ആഹ് ആഹ്
ആഹ് അങ്ങനെ ആണ് നമക്ക് കൂടുതലായിട്ട്. ഉം അവിടെ എലൊക്കെ പോ വ് എങ്ങനെ
ഈവനിങ് എങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറാണോ അതോ കടയിൽന്ന് മേടിക്കലാണോ
ഓഹ് ഉണ്ടാ ക്കലായിട്ടില്ല പരിപ്പടെയും പയം പോ എത്തിക്കാൻ പോളി ല്ലെ പഴമ്പു പുരില്ലേ ആഹ് ആഹ് അത്‌ ഒക്കെ ചിലപ്പോ ഉണ്ടാക്കും ബാക്കിയൊക്കെ പുറത്തൊന്നും മേടിക്കില്ല
ആഹ്
ഉം അങ്ങനെ ഉണ്ടാക്കലില്ല നമ്മളൊക്കെ മേടിക്കും എളുപ്പത്തിന അങ്ങനെ ചെയ്യും. മനക്കണാ വയ്യ അതുകൊണ്ട് എല്ലാരെ ആഹ് ഉണ്ടാകണെ എത്ര നേരം പിടിക്കും.
അതു അല്ല ഇവിടെ ഇണ്ടാക്കണെ കൊറെ ഇണ്ടാക്കണം. വേടക്ക് ഉണ്ടാക്കും..... ഇടക്ക് അധികം മേടിക്കല......
ആ ഈ ഈ പച്ച ഏത്തപ്പഴവേ നമ്മള് മേടിച്ചച്ച് വെച്ചൊക്കെ ഒത്തിരി ഇരിപ്പ ചിലപ്പോ. അങ്ങനെ ഉണ്ടാക്കും ആ ആ അപ്പോ പിന്നെ ഏ ഉണ്ടാ. ക്കുന്നല്ലേ എളിപ്പോ വെറുതെ കടയിൽന്ന് ഇപ്പൊ പക്ഷെ കട ആ.....
വാട ഉണ്ടാക്കി.....
ആഹ് ആഹ് ഹ അങ്ങനെയല്ലേ ഉം ആഹ്അതപ്പം..... ഇതിപ്പോ ഉണ്ടാക്കുന്നതിനും മേടിക്കുന്നതിന് ഇപ്പ നല്ല പൈസയായില്ലേ.... അല്ലേ......
ആഹ പൈസയാണ് പിന്നെ മെനക്കടെ നോക്കുമ്പോ പൈസ നോക്കൂല......
ആഹ നോക്കൂല അതാണ് അതലെ..... ഇപ്പൊ ഗ്യാസിനൊക്കെ ഇതായതു കൊണ്ട് സാധനങ്ങൾക്കും ഭയങ്കര വിലയായില്ലേ..... അതാണ് പ്രശ്നം ഉം അവിടെ എങ്ങനെയണ്ട് ഗ്യാസിന്റെ പ്രശ്നംണ്ടോ...
വല്യ പ്രശ്നല്ല എന്നാലും....
ആഹ ആഹ ഹഹ് ആഹ ആഹ... ആഹ് വേറെന്താ ഇങ്ങനെയൊക്കെ പോകുന്നു.., ഓരോരോ പണി ഉം..... ആ ശെരി ഓക്കെ ഓക്കെ.....